താങ്ക് യൂ
കേക്കമോ
ആ കേക്കുന്നുണ്ട് പറഞ്ഞോ
സുഖാണോ
ഓസ്
എന്തൊക്കെയൊണ്ട് വിശേഷം
നല്ല വിശേഷം ഇങ്ങനെ പോന്നു എന്താണ് അവിടുത്തെ വർത്താനൊക്കെ
സുഖായിട്ടിരിക്കുന്നു കൊഴപ്പന്നുല്ല ചോറൊക്കെ കഴിച്ചോ
മ് കഴിച്ചു അവിടെ കഴിച്ചോ
ആഹ് കഴിച്ചു കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ
കിടക്കാനായോ
കൊർച്ചുടി കഴിയും
ആഹ് ആഹ് കെടന്ന്
കുട്ടികള് കല്യാണം കഴിഞ്ഞാണോ
ഇല്ല പഠിക്കാ
ഓഹ് എന്തിനാ
ഞാന് ഡിഗ്രി കഴിഞ്ഞ് അക്കൗണ്ടിങ്ങിന്റെ കോഴ്സില് ചേർന്നു.
ഓഹ് ക്ലാസ്സ് ഉണ്ടോ?
ഞാന് രണ്ടോസായിട്ടൊള്ളൂ ചേർന്നിട്ട് അപ്പൊ ഇന്നലെ ഇന്നും ഉണ്ടായിനു. ഉച്ച വരെ
കോളേജിലാണോ? അതോ ഏഹ് കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടിലാ?
കോളേജ് കഴിഞ്. കമ്പ്യൂട്ടറിന്റെ ക്ലാസ്
ഓഹ് ഓഹ് എത്ര നാള്തെ കോഴ്സ്
നാലു മാസത്തെ കോഴ്സ്ആണ്.
ഓഹ് അടുത്തന്നെയാണോ പഠിക്കാൻ പോകുന്നത്?
ആഹ് ഇവിടുന്നൊരു ഇരുപത് മിനിറ്റ് അൻ രാവിലെ ഒമ്പത് മണിയൊട്ട് അല്ല ബസിലാ പോഅല്
ഒഹ് ഓഹ്
നടന്നോഉമ്പോ കൊറെണ്ടാഉ
മഴയൊക്കെ ഉണ്ടോ അവിടെ?
ഇന്നലെ ഇന്ന് നല്ല വെയ്ലേഞു ഇന്ന് കുറച്ച് മഴ വെയ്തിരുന്നു.
ഉം ചൂട്ണ്ടോ?
ഇല്ല ഇന്ന് കൊറവുണ്ട്. ഇന്നലൊക്കെ നല്ല ചൂടേഞ്. വെയിലായോണ്ട്. അവിടെങ്ങനെ മഴ ഉണ്ടോ?
രണ്ടു ദിവസായിട്ട് നല്ല വെയിലാണ്. നല്ല ചൂടു ഉണ്ട്.
മക്കള് ഇണ്ടോ?
ഇല്ല കുട്ട്യേളൊന്നുല്ല. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെന്നുല്ല. ട്രീറ്റ്മെന്റും കാര്യങ്ങളൊണ്ടിരിക്കയാണ് നോർമല്
ഉം ഉം ഫുഡ് ഒക്കെ രാവിലെക്കലാ
കേട്ടില്ല
ഫുഡൊക്കെ രാവിലെ വെക്കലാണോ
ആഹ് ഫുഡൊക്കെ രാവിലെ എണിറ്റിട്ട് ഞാൻ വെക്കും ഞാനും ഹസ്ബൻ്റും മാത്ര ഉള്ളൂ
ആഹ് ആഹ്
ആഹ്
ത്രിക്കും കഴിക്ക
രാത്രിത്തേക്ക് ഉച്ചക്ക് വെക്കുന്നത് തന്നെ കഴിക്കും
ആഹ് ആഹ് സ്പെഷ്യലായിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടാക്കല്ണ്ടോ ചോയിക്ക
രാത്രിത്തേക്കൊന്നും പറഞ്ഞ സ്പെഷ്യലായിട്ടൊന്നും അങ്ങനെ ഉണ്ടാക്കത്തില്ല ഉച്ചക്ക് നമ്മള് ഉണ്ടാക്കുന്നത് എന്താന്ന് വെച്ചാ അത് കഴിക്കത്തതേ അങ്ങനെ പലഹാരം പ്രത്യേകിച്ച് അങ്ങനെ വേണോന്ന് നിർബന്ധവില്ല
ഉം ഉം
പിന്നെ നൈ റ്റ് എന്തെങ്കിലും ചോറിൻ്റൂടെ എന്തെങ്കിലും സാലഡും കൂടി ആക്കോ അത്രേ ഉള്ളൂ ചെറിയൊരു പോലെ ചേട്ടന്
നിങ്ങള്
ഹസ്ബൻറിന് ചെറിയ ഒരു ഡയറ്റ് പോലെ ഫുഡിന്റെ കൂടിനായിറ്റ ഒരു ചെറിയ സാലഡും കൂടി കൊടുക്കും, വെജിറ്റബിൾ സാലഡ്.
ആഹ ആഹ
ചോറിന്റെ പോഷം കുറച്ച് കുറിച്ചിട്ട്
ആ അങ്ങനെ
അത്രേ ഉള്ളു അല്ലാതെ സ്പെഷ്യൽ ആയിട്ട് അങ്ങ് ഒന്നും ചെയ്യ പിന്നെ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ വരുമ്പോഴേ അങ്ങനെ സ്പെഷ്യലുകൾ എന്തെങ്കിലും ഒക്കെ തോന്നൂ.
ആഹ ആഹ ചെടിയൊക്കെ നടലുണ്ടോ
ആഹ ചെടിയൊക്കെ അത്യാവശ്യം കുറച്ച് ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് വൈയാതൊക്കൊയി ഹോസ്പിറ്റലിലോട്ടൊക്കെ ആയിട്ട് പിന്ന മഴയയും ഒക്കെ കൊണ്ടിട്ട് കൊറെേ ഒക്കെ അങ്ങ് പോയി. ഇനി എല്ലാം നോക്കിയായിട്ട് വേണം അത്യാവശ്യം എല്ലാം ഒന്നു ശ്രദ്ധിക്കാൻ നമ്മ ചുടെ വെള്ളം ഒഴിക്കുകയും അതിന്റെ കുല്ലികളൊക്കെ പറച്ച് കളയൊക്കെ ചെയ്താലല്ലേ അത് കറക് ആയിട്ട് എടുത്തോളും അങ്ങനെയ
ങ്ങള് നട്ടതായിരിക്കൂല്ലേ
ആഹ അതെ അവിടെണ്ടോ ചെടികളൊക്കെ
ഇവിടെ കൊറച്ച് അധികൊന്നുംല്ല. അത് വലിയ അങ്ങനെ താല്പര്യ ഇല്ല. അത് നോക്കലില്ല. പിന്നെ ഉമ്മ കുഴിച്ചിട്ട് ഇല്ല അവിടെണ്ടോ
ഇല്ല അടുക്കള തോട്ടം ഇല്ല. അല്ലാതെ മുല്ല, റോസ പത്തുമണി, ചെമ്പരത്തി അങ്ങനെ തെറ്റി, ഓർക്കിഡ് അങ്ങനെ കട്ട മുല്ല അങ്ങനത്തക്ക
ആ ഇപ്പൊ മഴയൊണ്ട് കൊറെ പോയിണ്ടാവൂലേ
കൊറേ പോയി. തറ്റായിട്ട് നമ്മളും ശ്രദ്ധിക്കാതെ വെള്ളമൊക്കെഓവർ കെട്ട കിടക്കുമ്പോഴും ഒക്കെ അങ്ങ് ചീത്തായി പോകുമല്ലോ ആ പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റ് ഉണ്ട്. മാ കുഞ്ഞിമാവ് റംബുട്ടാൻ,
ഏ റംബോട്ടാന്ന ഉണ്ടാവലുണ്ടോ
ഇല്ല കുഞ്ഞതാ ഒരു രണ്ടു കാ രണ്ടു രണ്ട വയസങ്ങ് അത്രയേ ഉള്ളു.
ഉം ഉം
പിന്നെ വാഴ പിന്നെ സ്റ്റാർപുളിയുണ്ട്. കട്ട് ചെയ്യുമ്പോ സ്റ്റാർ ഷേപ്പിലിരിക്കും അത് പുളി
ഒരു യെല്ലോ കളർ
ആഹ യെല്ലോ കളർ സ്റ്റാർ ഫ്രൂട്ട്.
ആഹ ആഹ അതിന്റെള്ളിൽ ഒരു കുരു ഉണ്ടാവോ.
ആ ഒരു ചെറിയ കുഞ്ഞ് കുരു കുരുങ്ങമ്പിക്കേട ഒക്കാ ടൈപ് പുളിഞ്ചി അതിന്റെ
അത് കറയിലിടുന്ന അതാണോ
അത് കറിയിലിടാം, കറിയിലി ഇട പക്ഷെ ഇവിടെ ഞ ഞാനത് അച്ചാർ ഇടാനാണ് ഉപയോഗിക്കാറ്.
ആ ആ അച്ചാറ
ആ അ അച്ചാറിന് ആ ഇവിടു അതിന്റെ അച്ചാറ് ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്.
ആ ആ
ആ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാവും ആ പുളിയാണ്
ആ
പക്ഷെ നമ്മടെ മറ്റേ പുളിഞ്ചിക്കേടത്രേം പുളിയില്ല അത്യാവശ്യം നല്ല ഏ പഴിത്തും പോവാാതെ പിഞ്ചു അല്ലാതെരു നടുപരുവ ഉണ്ടല്ലോ ആ സമയത്ത് നമ്മൾ പിച്ചി ആഏ അച്ചാറിട്ട് വെക്കുവാണെങ്കിൽ നല്ലണ് ഒരുപാടിട്ട് വേവിക്കരുത് വേവിച്ചു കഴിഞ്ഞാൽ കുഴഞ്ഞു പോവും രണ്ട ദിവസം കൂടിക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ആ വല്ലാതെയോ ആ ചെറിയ ഇതില് വേ ചൂടില് എടുക്കയാണെങ്കിൽ കൊറച്ച് ക്രഞ്ചി ആയിട്ടിരിക്കും ഉം
ആ അപ്പൊ ഒരു ടേസ്റ്റ് ആയിരിക്കുംല്ലേ
മ നമ്മൾ ഇലിമ്പക്ക് അച്ചാറി ഇടുമ്പോഴും നമ്മള് വെ വെ ജസ്റ്റ് ഇടുമ്പോ തന്നെ അതങ് കുഴയുമല്ലോ ഫുള്ള് വെള്ളമല്ലേ ശീതങ്ങനെയല്ല ഇത് നല്ല കട്ടിയായിട്ടിരിക്കും ഒരുപാട് വേവിക്കാതെ ജസ്റ്റ് ചെറു ചൂടൽൊന്നുഇതാക്കി എടുത്ത് മാങ്ങയുടെയും ഇല്ലമ്പിക്കയുടെയും കൂടി ചേർന്നൊരു അച്ചാറിന്റെ പൊല
അവിടെ ഇണ്ടാക്കലുണ്ടായിരിക്കും
ആ ഇടെ ആദ്യമി ആ പിടിക്കുമ്പോഴന്നും ഇതെന്ത് ചെയ്യണോന്ന് അറിയത്തില്ലായിരുന്നു ജസ്റ്റ് ഒരു ദിവസം ഒരു മൂന്നെണ്ണം പിച്ച് ഇട്ട് നോക്കി ഇട്ട് നോക്കി ച
ടേസ്റ്റ് ഇണ്ടാവൂലേ
ആ ചേന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ പിന്നെ ഒരെണം പോലും പിന്നെ അങ്ങനെ കളയാറില്ല അത്യാവശ്യം തിക്കുന്നനുസരിച്ച് ആ കട്ട് ചെയ്ത് അച്ചാറിട്ട് വെക്കും പിന്നെ അപ്പറ അപ്പറം കാര്യങ്ങൾക്കെ ചോദിക്കും അങ്ങനെ അവർക്കും കൊടുക്കും വിറ്റാമിൻസും ഉണ്ടല്ലോ അങ്ങനെ കൊടുക്കും പിന്നെ കൊളസ്ട്രോൾ നോക്ക ഒക്കെ നല്ലതാണ് ഷുഗറുകാർക്കൊക്കെ നല്ലതാണ് അപ്പൊ തന്നെ മമ്മള ദു
അതോ ഒച്ചൊക്കെ കഴിക്കലണ്ടാ അച്ചാറടാതെ
ൽ ല ഞാൻ അങ്ങനെ കഴിക്കില്ല എനിക്ക് വയറിന് ചെറിയ പ്രശ്നം ഉണ്ടായത്ുകൊണ്ട് പുളിയായി റ്റം ഒക്കെ ഒരുപാട് കഴിക്കൻ പറ്റില്ല പിന്നെ അച്ചാർ ഐറ്റംസ ഒന്നും കഴിക്കാൻ പറ്റില്ല അപ്പ ചെടാന് വേണ്ടിട്ട് മാത്രം ചെയ്യത്തുള്ളൂ എണ്ണ കുറച്ച് കുറച്ഹെൽത്തി ആയിട്ട് ചെയ്യാം വിനാഗിരി ഒന്നും ചേർക്കാതെ എണ്ണ കുറച്ചിട്ട് അങ്ങനെ ചെയ്യും ചേൻ ചോന്റെ കൂടെ എന്തെങ്കിലും ഒരു അച്ചാറ് മസ്റ്റ് ആണ് മാങ്ങ അച്ചാറാണ് ഫേവററ്റ് പക്ഷെ ചാർപ്പുളി ഞാൻ ഇട്ട് കൊടുത്തിട്ടു കൊടുത്ത് അതും ഭയങ്കര ഫേവററ്റ് ആണ്
ആ ആ കൊറെ കാലം വെക്കുവോ കേടു വരാതെ
ആ കുറെ കാലം നിക്കും ഞൻ എനക്ക്രു സർജറി ഉണ്ടായിരുന്നു സർജറി പോന്നതിന് രണ്ടാഴ്ചക്ക് മുന്നേ ഞാൻ ഒരു മാങ്ങ ഒരു ഉപ്പില് മാങ്ങാച്ചാറും ഒരുപ്പില് ചറ്റപ്പുളിയും ഇട്ട് വെച്ചിട്ടാണ് സർജറിക്ക് പോയത് സർജറി കഴിഞ്ഞു വീട്ടിൽ വന്നു എനിക്ക് രണ്ടു മാസം റെസ്റ്റ് ഉണ്ടായിരുന്നു രണ്ടു മാസവുംാണ് കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തത് അപ്പൊ ആ ടൈമില്ണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോഷനൽ ഒന്നരുന്നു വാങ്ങ ചാറഈ അപ്പൊ അത്രയും നാളൊക്കെ നിന്നില്ലേ ഞാൻ ഒട്ടും നമ്മള എണ്ണ കുറച്ച് ചേർത്ത് വിനാഗിരിക്ക് ചേർച്ച് വെച്ച കുറച്ച് ഒ അഞ്ചാറു മാസംഒക്കെ നിക്കും പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല കേട ആവത്തില്ല അതിനന് മുമ്പ് ചേട്ടൻ കഴിച്ചു തീർക്കും അപ്പൊ പിന്നെ ഓവറായിട്ട് ഇതൊന്നും ചേർക്കണ്ടല്ലോ ഓ ഇത് എപ്പോഴും അച്ചാർ ഉയിക്കുമ്പോ ശരത്തിന് കേടാ അല്ലേ അതുകൊണ്ട്
അങ്ങനെ ഇഷ്ടമാണെങ്കി പിന്നെ അങ്ങനെന്നാ മതിയല്ലോ
ആ ആ ഇതില എന്ത് ചേർക്കുന്ന എങ്ങനെയാണന്ന് ഇവർക്കറിയില്ലല്ലോ കഴിക്കുമ്പോ ടേസ്റ്റ് ഓക്കെയ ആണ് കൊള്ളാം എന്നന്ന് രീതിക്കുമ്പോൾ നമ്മൾ അത് മെയിന്റെയിൻ ചെയ്തണ്ടും ഇം കുട്ടാനൊക്കെ കുഞ്ഞതാണ് കുറച്ച് ഇനി ഒരു രണ്ടു വർഷം കൂടി കഴിയും അതൊക്കെ ഒന്ന് പാകമായിട്ട് വരെ അങ്ങനെ അത അങ്ങനെയുള്ള കൃഷികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ അടുക്കളത്തോട്ടം കാര്യങ്ങളൊന്നുംല്ല അതൊക്കെ നന്നായിട്ട് കുറച്ചുകൂടി കെയർ ചെയ്യണ്ടേ അതിനുള്ള സമയം എന്തെങ്കിലും വയ്യാകിൊക്കെ വന്ന കഴിഞ്ഞാൽ പിന്നെ മൊത്തം പോവും ചേട്ടന് പിന്നെ ഭങ്ക ഒരു പാടായി റോസ ഒക്കെ ഉണ്ടോ വീട്ടിൽ
റോസ് ആദ്യൊക്കെ ഉണ്ടായിരുന്നു ഇപ്പ അങ്ങനെല്ല അത് ശ്രദ്ധിക്കാനട്ട്
ശട്ടല്ല ഹലോ
വേറെന്നുംല്ലല്ലോ
ഇല്ല ആ ശരിയാണ്
ആ